ഹലോ
ന്ന്ക്കെ വിശേഷം
സുഖാണ് കുഴപ്പൊന്നുല്ല
ആ എവിടക്കേലും പോവാണോ കിതക്ക്ന്നു.
ഏ എവിടക്കും പോകല്ല ഞാൻ ഇരിക്കുന്നോടത്തൊന്ന് എണീറ്റതാ
അഹആഹ്
ഉ
വേറെന്തൊക്കെയാ ഫുഡൊക്കെ കഴിക്കാനായോ
ആഹ് ആഹ് ഫുഡ് കഴിക്കാനായിയില്ല പള്ളീ പോയ്തല്ലേ
ആഹ് ആഹ്
ന്ന് വെള്ള്യായ്ച ആയ്നോണ്ടേ
ആഹ് മാരീഡാ എത്ര മക്കൾണ്ട്?
മക്കള് രണ്ടാള്
ആഹ എത്രലൊക്കെയാ പഠിക്കുന്ന്‌
ഒരാൾ ആറിലും ഒരാൾ ഏഴിലും അപ്പ മക്കള് പള്ളി പോയി ആ അപ്പൊ പിന്നെ മഴ ഇണ്ടോ നാട്ടില്
ആഹ മയണ്ട്
നല്ല മഴ ല്ലേ
ഉം നല്ല മഴന്ന് പറയാല്യ നല്ല മഴ ഇതുവരെ കിട്ടിട്ടില്ല പക്ഷെ അത്യാവശം
ഈ മഴ കൊണ്ടാല് ഇൻ്റെ ഹസ്ബൻഡ് ഇതേപോലെ കാെറച്ച് തയ്യ്കളൊക്കെ വാങ്ങീനിം എങ്ങനെക്കഎന്തെങ്കിലൊ ക്കെ കൃഷി ചെയ്യും
ആഹ് ആഹ്
ഇങ്ങട് തയ്യ്കളൊക്കെ വാങ്ങി രണ്ടൂസം മുന്നേ മഴ കൊണ്ട് തയ്യ്കളൊക്കെ കുഴിച്ചിട്ട്
ആഹ്
കൊർച്ച്‌ നേരം മഴ കൊണ്ടിട്ടേള്ളൂ പക്ഷേ ഇ ഇപ്പ പനിയാ നല്ല പനി പനിച്ചിട്ട് മേലെല്ലോം മേല് ശരീരം മൊത്തം വേദന
അഇങ്ങക്കോ
എല്ലാ ഹസ്ബൻറിന് അപ്പൊ ഇപ്പത്ത് ആ കാണിച്ചി ഡോക്ടറെ കാണിച്ചി ഇതന്നെ മഴ കൊണ്ടിട്ടെ പണ്ടൊക്കെ എത്രേ നമ്മള് മഴകൊണ്ടാ അസുഖങ്ങളൊന്നും ഇണ്ടാവൂല്ലല്ലോ
നമ്മള് സത്യം പറഞ്ഞ മക്കളൊക്കെ മഴത്ത് കളിക്കാൻ വിടണംന്നാ
ഉം ക്ഷെ ഇതാണ് വേം പനിക്കൂ ഇപ്പം മഴ കൊണ്ടാ പനിക്കൂ
വിടണംന്നാണ് പക്ഷെ നമ്മളെ മക്കക്ക് അത്‌ പറ്റൂല ഇപ്പത്തെ യുഗംന്നർഞ്ഞാ ഫുള്ള് ഫോൺലല്ലേ
ഓടെ എന്ത് പനിയാറിയാേ മേലെല്ലോട്ത്തും വേദന എവടിംതൊടാൻ വയ്യ ഒക്കെ വേദന
അള്ളാ
ഉം ഉം അങ്അങ്ങനെയാണ് പറ ഇപ്പത്തമ് ആഹ് ഇപ്പത്തെ മഴൊക്കെ കൊണ്ടാൽ താണ് പിന്നെ പനി പല ജാതി പനികളും ഉണ്ടല്ലോ ഹോസ്പിറ്റലെ ക്കെ ചെന്നാലന്നെ എന്തൊ ക്കെ പനികളെ പേരാ പല പേര്കൾല് പല മോഡല് പനികള്
പിന്നെ എന്തൊക്കെ കൃഷി ചെയ്യും
അതെയ് കൃഷി റംമ്പൂട്ടാണ്ട് മാവ്ണ്ട്
ആഹ് ആഹ് റബുട്ടാനൊന്നും ഇവടെ കിട്ടാനേ ഇല്ലാത്ത സാധനാ
ഉം നിങ്ങളെ എങ്ങനെ സ്ഥലം എങ്ങനെ മലെന്റെ മല
മല അല്ല ഒരു തഴ്വാരം തന്ന്യ
ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കി പിന്നിംഎന്തേലാെക്കെ കുഴിച്ചിടാലോ ഉങ്ങനെന്നല്ല്
ആഹ് ഞങ്ങൾ നട്ടിട്ടുണ്ട് നട്ട് പക്ഷെ ഇണ്ടാകാൻ തുടങ്ങിയിട്ടില്ല വേറെ ഇവടെ കിട്ടാൻല്ലാത്ത സാധനാ അപ്പൊ എവ്ട്ന്നോ ഒരു തയ്യ് കിട്ടിയപ്പം നാട്ടിലെങ്ങാനും പോയപ്പോ അങ്ങനെ കൊട്ന്ന് നട്ടതാ ഇണ്ടായിട്ടില്ല ഇണ്ടാവൻ വെയിറ്റിങ്ങിലാ
ഇത് രൺ ഉവ് അത്യാശ്യം വെല കൊട്ത്ത് വാങ്ങ്യാ തയ്യ് ആണെങ്കില് ഒരണ്ട് വർഷം കൊണ്ടൊക്കെ കായ്ക്കിണ്ട്
ആഹ് ആഹ് അഹ് ഇത് നാട്ടിലോടോ പോയപ്പോ ഞങ്ങള് ആഹ്
ഞങ്ങൾ നയ്സറിന്നാ വാങ്ങ്യ അത്യാവശ്യം നല്ല തയ്യ്കളാ രണ്ട് വർഷം ആവാൻ പോവ്
ആഹ് ആഹ് ഇന്നാ ഇനി അങ്ങനെ നേഴ്സറീന്ന് ഒന്ന് വാങ്ങി നട്ടോക്കണം
ഉം ഞങ്ങളങ്ങനെ വാങ്ങ്ണാ
ഞങ്ങള് നാട്ടിൽ പോയി കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു
നമ്മള് ഒരു കിലോ റംബൂട്ടാന് ക്കെഎന്തോര് വെല കൊടുക്കണം അപ്പൊ ഇങ്ങനെ ചെയ്താല് ഒരുത് മീ വാങ്ങ്ണ വെല പഷെ വെല ഇണ്ട്ട്ടോ അത്യാശ്യം റേയ്റ്റ് ഇണ്ടിട്ടോ
ആ റേറ്റ് ഇണ്ടായാലും കൂടിം കൂടിട്ട് നമ്മക്ക് പിന്നെ എത്ര തിന്നതിണ്
ആഹ് പക്ഷെ നല്ലോണ്ണം കായ്ച്ച പിന്നെ ആ റേറ്റ് പ്രശ്നവുംല്ല
ആഹ്
എന്താ ഫുഡ് ഒക്കെ കഴിച്ചോ
ഇല്ല കഴിച്ചിട്ടില്ല ഉമ്മ അതാ ഉണ്ടാക്കുന്നുണ്ട്
മ്മ് എന്തോ പഠിക്കുണ്ടോ
പഠിക്കല്ല പഠിപ്പിക്ക ടീച്ചറാണ്
ആഹ് ഒക്കെ ഉഷാറായി പോണേക്കൂല്ലേ
കൊഴപ്പല്ല അൽഹംദുലില്ല
അട്ടളേ
ഒരു മോൾണ്ട്
അല്ല ചെറിയ കുട്ടികളെണോ
ആഹ് ആഹ് എൽ കെ ജി, യു കെ ജി
ആഹ് നല്ല റിസ്ക് ആണല്ലോ
അള്ളാ പറയണ്ട ഇപ്പൊ ഞാൻ ഓഫ് ലൈനയിനു ഇപ്പൊ ഞാൻ ഇവള് മോള ആയേന്റെ ശേഷം ചെറുതായതോണ്ട് ഞാൻ ഓൺലൈനിലേക്ക് മാറ്റിയതാ ട്യൂഷനും കാര്യങ്ങളു ആയിട്ട് അങ്ങനെ പോവാ
ഉം
ഇനിയിപ്പോ ഇവള് ഉപ്പ ഒരു രണ്ട് വയസ് വരെ പോണ്ടാന്ന് വിചാരിച്ചിന്നാ നിക്കായൊന്നുല്ല വിളും നിക്കും മ്മ നോക്ക ഒക്കെ ചെയ്യും കൊഴപ്പൊന്നുമില്ല
ഉം
പക്ഷെ നമുക്കാെരു ആ ഒരു ടൈം ടുത്ത് സ്പെൻഡയ്യുന്ന-
അത് ശരിയന്നെ മക്കളെ വേറെ ആര് നോക്കീട്ടും കാര്യല്ല നമ്മക്കൊര്- കൊറച്ച് വൽ കുട്ട്യാൾ വൽതായാ നമുക്കും സുഖം കിട്ടും ഇത്ര പെട്ടെന്ന് മക്കള് വലുതായല്ലോ ഞമ്മക്ക് പ്പൊന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞിലാന്ന് തോന്നും
ആഹ് അതാണ് ആ ടൈമും കൂടി മ്മളപ്പം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിക്ക്
പിന്നെ മക്കൾക്കും നമ്മളെ ഒരു കെയറിങ്ങ് കിട്ടി ത്തൂലല്ലോ അഅ് വേറെ ആര് ചെയ്തിട്ടും കാര്യ നമ്മളെ മക്കളെ നമ്മള് നോക്കി അതൊരു ഇത് വേറെന്നെ
ഉം
അതില് നമ്മളൊരു സന്തോഷം കണ്ടെത്തൂലേ
പരമാവധി അരക്കോണ്ടുചെയ്യിപ്പിക്കാതെ നമ്മളന്നെ പിന്നെ ഹസ്ബൻഡ് നോക്കും മുപ്പരിപ്പോ പള്ളിയിലായതുകൊണ്ടാണ് അവിടെയും ഫാമിലിക്ക് താമസിക്കാനുള്ളതൊക്കെയ ഉണ്ട് ഞാനിപ്പോ എടക്കിടക്ക് അങ്ങോട്ട് പോക്കാം
ഉം ഞാന അങ്ങനെ, ന്റെ മക്കളെ ഒരാള് നോക്കണ എനിക്കിഷ്ടല്ല. ഞാന്നെ കഷ്ട ഞാനിന്ന് നോക്കണം അങ്ങനെ ഒരു കണ്ടീഷന
ഉം ഉം ഉം എനക്ക്ഷ്ടല്ലായികൊന്നുല്ല പക്ഷെ നമ്മള് കുടുങ്ങുമ്പോ ഓരൊക്കെ ഉണ്ടാവോ
ഉം ആഹ് അങ്ങനല്ല നമ്മള്, എന്നാലും ൻക്ക് ഇങ്ങനെ ഇത്ര വയസായിന്നറിയുമ്പളെയ് അഹ്
മക്കളെ രണ്ട വയസ്സ് വരെയുള്ള മിസ് ഭയങ്കര മിസ്സിംഗയ്ക്കും.
ഏഴിലും എട്ടിലും എത്തിയ ഇപ്പളും ഇൻക്ക് ഇങ്ങനെ ഓലെ ചെറുപ്പകാലം, എന്ത് പെട്ടെന്നാ കഴിഞ്ഞു പോയത്. അതിങ്ങനെ ആലോചിച്ചുമ്പോ അഹ് വലുതാവണ്ടില്ലേനി എന്നൊക്കെ തോന്നും
അതെ അതെ
ആഹ് അപ്പം ൻക്ക് തോന്നിനി മക്കള് ചെറുതായന്നെയ്നി ന്ന് ഒന്ന് വ വലതായ മതിയെന്നി പ്പ വലുതായപ്പ അങ്ങനെ
ആഹ് എനിക്കും അങ്ങനെ കൊറച്ചൊന്ന് വലുതായ മതിന്നു കുറച്ച് റസ്റ്റെങ്കിലും എടുക്കയിരുന്നു
ക്കണ വേറെ ആരും നോക്കണ ഇഷ്ടല്ലാണ് ഇങ്ങനെ അഹ് ഞമ്മക്ക് തന്നെ ചെയ്യണ്ടേ? ഉം ഫുഡൊക്കെ ഉമ്മ ഉണ്ടാക്കണേ എന്താ സ്പെഷ്യൽ
ഉമ്മ മീൻ കറി മീൻ മേടിച്ചു മീന് പൊരി വക്കുന്നുണ്ട് കറി വെക്കുന്നുണ്ട് ഉപ്പേരി വെക്കുന്നുണ്ട് ഫുഡ്‌ കുമ്മന ഉണ്ടാക്കല് പിന്നെ ബാക്കിയുള്ള പണികള് ഞങ്ങള് മൂന്ന് മരിയൊക്കല്ല
ആഹ്.
അപ്പൊ ഓരോരുത്തര് ഓരോന്ന് ചെയ്താല് അങ്ങട്ട് വേ പെട്ടന്ന് തീരും ഇന്ന് വെള്ളിയാഴ്ച്ചും കൂടല്ലേ
ഉം
ഒരാൾ മുറ്റടിക്കും ഒരാൾ അകടിക്കും ഒരാൾ തുടക്കും.
അപ്പ ആരും പോയിട്ടൊന്നില്ലേക്കുല്ലേ
എങ്ങനെ
അല്ലാ ആര് വീടെടുത്ത് പോയിട്ടൊന്നില്ലേ
ഇല്ലല്ല
ആഹ് കൂട്ട്‌ കുടുമ്പാണല്ലോ നല്ല രസ
ആഹ് അടിപൊളിയ മാഷാഅല്ലാഹ്‌
മാഷാ അല്ലഹ് മാഷാ അല്ലഹ് എന്നും അ അയിക്യം നെല നിക്കട്ടെ
ആമീൻ.
ഉം അയന്നല്ലേ വേണ്ടി
ഉം
ഉം പിന്നൊന്ന്
പിന്നെ എടുത്ത്ടുത്തന്നെ. പോര എടുക്കുകയാണെങ്കിൽ തന്നെ, എടുത്ത്ടുത്തന്നെ എടുക്കുള്ളൂ. ഇപ്പൊ ഒരാൾക്ക് ഞങ്ങള് നോക്കി ഇവിടെ തൊട്ടടുത്ത ഒരു മുറ്റ
ആ ആ
അപ്പത് അടുത്തടുത്തന്നെയ.
ഉം
വേറെ എന്തൊക്കെയാ?
വീട്ടിലൊന്നും പോവല്ലേ ചോദിക്കുക
ആഹ പോക്ണ്ട് ഇവിടെ അടുത്ത തന്നെയാ പോരാ അപ്പൊ ഉ എപ്പോ വാണെങ്കിലും പോയി വരാം.
ആ അത്ര ഏടുത്താ?
ആഹ്. ഒരു ഉ പത്തിൻറ്റ് നടക്കാനുള്ള ദൂരണ്ടാവും.
ഉം വീട്ടില് ഉമ്മി ഉപ്പിയൊക്കില്ലേ
ആഹ് ഉമ്മയും ഉപ്പയും ഏട്ടനും അനിയത്തിയും
ഉം അങ്ങനെയൊക്കെ പോണ്ല്ലേ ഏഹ്
പണികളൊക്കെ കഴിഞ്ഞോ?
ആ പണിങ്ങളൊക്കെ കഴിഞ്ഞ് ഞാന് മക്കക്ക് സ്കൂളിൽ പോകാനാവുമ്പോത്തിന് ഫുഡ് കൊണ്ടോണം
ആഹ് ആഹ് പഫ്
അ അപ്പോ രാവിലെന്നെ വേം ഫുഡ് ആക്കും
ആഹ്, ആഹ് ഓര് സുഖ. ഇങ്ങള് എങ്ങനെയാ തറവാട്ടിലാണോ അതോ മാറി താമസിക്ക ആഹ് ആഹ്
ഉം. ഇപ്പ ഹസ്ബന്റും, മക്കളും ഞാനെന്നെള്ളു.
ആഹ ആ ഉ അപ്പൊ ഓരമ്മപ്പ്യൊക്കെ
ഉമ്മയും ഉപ്പയും ഉപ്പ മരിച്ച് ഉമ്മ തറവാട്ടിലാ അത അനിയൻ്റെ വൈഫുണ്ട് ഉം. ന്നെ ഞാൻണ്ണേയ് നി പിന്നെ കുറച്ച് കഴിഞ്ഞേറെ, പ്പനിയൻറെ വൈഫാ. ന്നാലും ഉ എ അമ്മ വരും. എടക്കിടക്ക് ഇവിടെ വരും വരലും നിക്കലൊക്കെ ഉണ്ട് ഉം ഉം. പിന്നെ, അഞ്ച് സഹോദരിമാര് ണ്ട്. ക്ക എല്ലാവരും പെ ആ പെരുന്നാള നിന്ന് എല്ലാരും വന്നീനി ഇവിടന്ന്അയ്നി പെര് പെരുന്നാൾ ഒക്കെ കഴിഞ്ഞ് എല്ലാരും പോയി
ആഹ് ആഹ് ഉം
ഉം അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങട്ട് പോണ്
ഉം
ഉം പിന്നെ വല്യ കുഴപ്പമൊന്നുല്ലാതെ അങ്ങനെയൊക്കെ അടെ പോവണ്ട് എന്താ കൃഷികളൊക്കെ ഉണ്ടോ അവിടെ
ഇവിടെ ബട്ടർ ചീര തക്കാളി പച്ചമുളക് അതുപോലെ, റംബൂട്ടാൻ നട്ട്ടുണ്ട്.
ഇന്നാ വിളിചിര്ന്ന്
എങ്ങനെ
ഉമ്മ കുഴിച്ചിട്ണതാണോന്ന്
അല്ല എല്ലാരും കൂടി അങ്ങനൊന്നില്ല ഒരാളൊന്ന് നടണേങ്കിൽ മറ്റാൾക്ക് തോന്നുമ്പോൾ മറ്റാൾ നടും പ്രത്യേകിച്ച് മൂത്തച്ചിഅയിന്റെ ആള്
ആഹ് അല്ല ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണല്ലോ
ആഹ് മുത്തച്ചിക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങനെ ഓരോന്ന കുട്ടികളിച്ച നടുന്നത്
ഞാന് എന്തെങ്കിലൊക്കെ കുഴിച്ചിടും എനിക്കും ഭയങ്കര ഇഷ്ട അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പണിയെടു തോണ്ട്. ഇപ്പൊ പിന്നെ മഴ ആയിനോട് പിന്നെ മഴ കൊണ്ടാട്ടൊന്നും കഴൂല. പിന്നെ പൻച്ചാല് എനിക്ക് പിന്നെ മയൊക്കെ കൊണ്ടാ വേം പനി വരും അപ്പൊ പിന്നെ ഞാൻ വല്ലാതെ പുറത്തക്ക്
ഞാന് പരമാവധി കൊള്ളാൻ നോക്കലുണ്ട് പനിച്ചാലും ആഹ് പനിക്കാണെങ്കിലും പിന്നെ വേഗം ഒരു ഗുളികെടുത്ത് കുടിക്കും ന്നിട്ട് പിറ്റേന്ന് പിന്നെ കൊള്ളും
ഇക് അങ്ങനെ കയ്യു ഇൻ്റ ഇത് അങ്ങനെ മാറൂല എനിക്ക്
ആഹ് ആഹ് ആഹ് ചെല ചെല ശരീര പ്രകൃതി അങ്ങനെ ആയിരിക്കാം
ആഹ് ഇനിക്ക് പിന്നെ ആർക്കെങ്കിലും നിക്ക് പ്പഞ്ഞീ ഹസ്ബൻഡന് പനിച്ചില്ലേനിക്ക് നല്ല പേടിയാന്താച്ചാൽ എനിക്ക് പനിച്ചാൽ മ ആർക്കെങ്കിലും ഒന്ന് പഞ്ച്ചതി എനിക്ക് വേ
ആനിക്കങ്ങനെ ജലദോഷം അങ്ങനെ എടുത്ത കൂടെ
ഡോക്ടർ എപ്പഴും കാണിക്കാൻ പോകുമ്പോക്കെ ന്നോട് പറയൽണ്ട് ജീ കരുതിക്കൊണ്ടിട്ട ഞാൻ സ്ഥിരയായിട്ട് ഡോക്ടറെ കാണിക്കാ അപ്പോത്ത് പറ വേഗം ആർക്കെങ്കിലും ഒന്നുംണ്ടായ അന ക്ക് ഇണ്ടാവൂലേ ന്നറിം. ഉം. ന്നാ പിന്നെ എന്താ ഞാൻ പിന്നെ വിളിക്കണ്ട് ട്ടോ
ആഹ് അയ്ക്കോട്ടെ അയ്ക്കോട്ടെ ഓക്കെ